ഹലോ കേക്കാം ആ ഇപ്പ കേക്ക്ണ്ട്
ചായ കുടിച്ചോ
ചായുട്ച്ചിട്ടില്ല ടൈമ് ആയിട്ടില്ല പക്ഷെ ഇപ്പോ മഴ പെയ്ത് പോയ ടൈമ് ചായ കുടിക്കാൻ നല്ല മൂഡ്ണ്ട്
ആഹ് ഒരു ചായയും ഒരു ചൂട് പരിപ്പ് വടേം
മറ്റേ മസ്ക്ക എന്താ ബൺമ്മ
മസ്ക്ക
അതില്ലേ ഇന്നാള് വൈറലായി ഇൻസ്റ്റീല് വൈറലായ ആ സംഭവം കുടിക്കാൻ പൂതിയാവുന്നു
ഏയ് അത് എന്നാ ഞാൻ ബണ്ണാ വിചാരിച്ച്
ആഹ് അതന്നെ ബെൺ മസ്ക് ഇറാനി ചായിം ഇന്നാള് ട്രെൻഡ് ആയ സംഭവം
സ്റ്റോറി ഐ ഡോൺ ഹാവ് ആൻ ഇൻസ്റ്റാ-
ആഹ് ഞാനഅ് മറന്നു
എങ്ങനെച്
അപക്ഷേ കൊറെ ആയി ഉം
ഇറാനി ചായക്ക് എന്താ പ്രത്യേകത
അറിയില്ല ഞാൻ കുടിച്ചിട്ടില്ലല്ലോ
അല്ല അയ്നന്താ പ്രത്യേക്
പക്ഷേ അത് നല്ല രണ്ട് കോമ്പോ-
ഏഹ് നീ എങ്ങനെ ചായ ഇണ്ടാക്കല്
ഞ്യാനന്നും നോർമൽ ചായപ്പൊടി പാൽ
എങ്ങനെ
ചായപ്പൊടി പാൽ പാലൊഴിച്ച്.
അങ്ങനെല്ല ചായണ്ടാ ക്ക്യുന്ന ഓരോ സ്റ്റെപ്സ് ആദ്യം ചെമ്പടുക്കുന്നു ചെമ്പിൽ വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ പറ
ആഹ് ചായ വെള്ളം തിളപ്പിക്കാ- ഇപ്പ കെറ്റൽലല്ലാ അവിടെ കെറ്റല്ണ്ടായോണ്ട് കെറ്റലയ് ചായവെള്ളം വയ്ക്കും ഇന്നിട്ട് പിന്നെ ഒരു ഗ്ലാസ്സില് ചായപ്പൊടി പഞ്ചസാര ഒരു ഗ്ലാസ്സ് ആണെങ്കിട്ടോ
ഉം
അല്ലടി ഐക്കിടാ ക്ലാസ്ക്ക് ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഈ ചൂട് വെള്ളം ഒഴിക്കുക.
ഉം ഏലക്കായ അങ്ങൻത്തെ സ്പെഷ്യൽ
അങ്ങനെന്നു ഇടൽല്യ പക്ഷേ ഞാൻ ഇന്നാള് റീൽസില് കണ്ടിരുന്നു. അതെങ്ങനെച്ചാല് നമ്മള് ഡബ്ൾ ബോയിലെയ്യാ അതിന്റെ സെന്ററില് ആഹ് എന്താ ബോയിലയ്യുമ്പോ സെന്റർല് മറ്റേ സ്പൈസസ് ഇല്ലേ കാറാമ്പട്ടിം ഏലക്കായിം ഇഞ്ചിം ആഹ് അസ്റ്റാറും അതും വെച്ചിട്ട് ഐല് കൊറ ച്ച് ഐല് അല്ല ഐല് വെള്ളല്ല ന്നിട്ട് മറ്റേ വെള്ളം ഇതിൽ ആവിയായിട്ട് ഇതില് വീഴൊല്ലോ. ഈ നടൂത്തയ്ല് അപ്പോ ഐല് ഒരു അത്രയും ഐന്റെ സെൻസ് ഫുള്ളയ്ല് അറങ്ങൊലേ അത് പിന്നെ നമ്മൾ ഈ ചായ നോർമലി പാൽചായണ്ടാക്കൂലേ അതിലൊഴിക്ക്യ അത് പക്ഷേ നല്ല ടേസ്റ്റാ ആഹ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലട്ടോ.
പിന്നെ പിന്നെ എന്തിന്റെ റെസിപ്പിയാ ചോറിന്റെ റെസിപ്പി
ചോറക്കെപെന്താപത്ര റെസിപ്പി. വേറെ എന്തേലൊക്കെ ഞങ്ങൾ ഇന്ന് മേഗി കഴിച്ചു മേഗീല്
മേഗി ഇണ്ടാക്കി കഴിച്ചു.
എസ് ഈ പോയീലേ ഞങ്ങള് സ്പ്ലിറ്റ് എടുത്തു. അപ്പോ ഉം മേഗീല് കൊർച്ച് ചിക്കൻ മസാല പൊടിം കുരുമുളങ്കുപൊടിം ഇട്ടിട്ട്. പക്ഷേ എനിക്ക് ഹിപ്പിയാണ് ഇഷ്ടം. കൊഴപ്പല്ല്യന്നേ തിന്നു പക്ഷെ കൊറെയാള്ണ്ടായോണ്ട് കൊറച്
ഇപ്പി വാങ്ങിക്കൂടാന്നോ ഇപ്പിന്റെ ഒന്നുണ്ടായിരുന്നോ നല്ല സ്പൈസ് നല്ല രസള്ളേ ഓറഞ്ചു കൊറച്ചുംകൂടി സ്പൈസിയായിട്ടുള്ള പുതിയത്
ഐഞാൻ കഴിച്ചിട്ടില്ലാരസണ്ടോ
ആഹ്
പക്ഷെ ഞാൻന്നാള് കൊറിയന്റെ കൊറിയന്റെന്നറീല അങ്ങൻത്തെ വേറൊരു കൂട്കണ്ടിട്ട് വാങ്ങി പക്ഷെ അതൊരു രസണ്ടയ്ന്നില സൂപ്പർ മാർക്കറ്റീന്ന് രസമില്ല തീരെ പോരാ ടേസ്റ്റുവേയ്സ് ഒരു രസമില്ല തീരെ രസമില്ല
പിന്നെയിപ്പം വേറൊരു സാധനമുണ്ട് മാഗിയൊക്കെ പൊടിച്ചിട്ടിടുന്ന ലേയ്സും അതിൻ്റെ കൂടെ ഉള്ളി, മുളക് ഇങ്ങനെ ഇടുന്നുണ്ട്
അതൊരു വേറെ ടേസ്റ്റാല്ലേ
പിന്നെ വേറൊന്നുമുണ്ട്. പൊട്ടാറ്റോ ചിപ്സിന്റെ വേറൊരു സാധനം അതേപോലെ ഉള്ളിയും, മുളകും, വെളിച്ചെണ്ണയും കുറച്ച് മുളകുപൊടിയും, ഉപ്പും ഇട്ടിട്ട് അത് നല്ല തിരുമ്പാ എന്നിട്ടതിലേക്ക് പൊട്ടാറ്റോ ചിപ്സിടുക
വേവിക്കൻണ്ടേ
എന്ത് ആഹ് വേവിക്കാണ്ടെ ഉള്ളി എന്താ പച്ചമുളകും കുനുകുനെയായി അരിഞ്ഞിട്ട് അതിലേക്കു ഉപ്പ്, മുളകുപൊടി വെളിച്ചെണ്ണ എന്നിട്ടതു തിരുമ്മുക, അത് തിരുമിയിട്ട് അതിലേക്കു പൊട്ടാറ്റോ ചിപ്സിടുക
ഓ ഓ ഓഹോ
പക്ഷെ അങ്ങൻത്തെ പൊട്ടാറ്റോ ചിപ്സാവണം അതേപോലെ ഫ്രഞ്ചു ഫ്രൈസു ഉണ്ടാക്കണം
ആഹ് അത് നമ്മളുണ്ടാക്കിയാലത് ചമ്പി നിൽക്കോ
അല്ലാതെ എങ്ങനെയോ ഇണ്ട് തണുത്ത വെള്ളത്തിലിടുക എന്നിട്ട് ആഹ്
റെക്ടാങ്കിളിൽ കട്ടു ചെയ്തിട്ട്
അങ്ങനെ കട്ടുചെയ്തിട്ട് പൊഴിച്ചിട്ടാണോ അല്ലാതെയോ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലിട്ടുമുക്കും എന്നിട്ടു വഴ എണ്ണയിലിട്ടു പൊരിക്കുക അങ്ങനെയെന്തൊക്കെയോവാ, ഒരു ദിവസം ഉണ്ടാക്കണമെന്നു വിചാരിച്ച്ണ്
ഉം
കഴിച്ചിട്ട്
ലോഡഡ് ഫ്രൈസു കഴിച്ചോ
ആഹ്, ഓ ഇന്നാളു ഞങ്ങള് ഒരു ദിവസം ഒരു കടയിൽ നിന്നു ലോഡർ ഫ്രൈസ് കഴിച്ചത് അതിലു ചിക്കനങ്ങു ജ്യൂസാക്കിയിട്ട് അടിച്ച മാതിരി കാണുമ്പോ നല്ല ഇല്ല, നല്ല നല്ല രസം കാണാനൊക്കെ നല്ല അങ്ങനത്തെയൊരു ബോളിലൊക്കെ അതായതു ഫ്രൈസുമാത്രം കഴിച്ച് അങ്ങനെ ജ്യൂസാക്കിണേ ജ്യൂസായി കിട്ടണപ്പം മിക്സിയിൽ ഇട്ട് അടിച്ചീണോ ഞാനാലോചിക്കുന്നേ
ഞങ്ങള് അവിടെ നിന്ന് സ്മാർട്ടിറ്റ് സിറ്റിയിൽ നിന്നു കഴിച്ച്ണ് കഫേയിൽ നിന്ന് അത് നല്ല രസമുണ്ടായിന്നു കേട്ടോ, അവിടുത്തെ രസമുണ്ട് സംഭവം എനിക്കി ഇഷ്ടായി പക്ഷെ ഒറ്റയാൾക്കല്ലാ ഒരു
ആഹ് അത് ഒരാളൊക്കെ പോരാ ഫ്രൈസു കഴിക്കുമ്പോ പ്രൈസാണ് മടുക്കുക
ഉം, അത് ഉണ്ടല്ലേ
അതേപോലെ ഇന്നാള് അച്ചു കൊടന്ന ഫ്രഞ്ച് ഫ്രൈസില്ലേ
പക്ഷെ മറ്റേതിക്കങ്ങനെ തോന്നീല്ല ആ രണ്ടും ഒരേ പോല ആയോണ്ട് രസം ഇണ്ടേനു. ന്താ ഞാൻ മുട്ടായി കൊടന്നിലെ നേരത്തെ അനക്ക് മുട്ടായി കൊടന്നന്നിലെ
അതില് പൊട്ടറ്റോസ് കൂടുതലാ. അന്ന് ഞങ്ങള് കഴിച്ചപ്പോ പൊട്ടറ്റോസ് കയ്ക്കൂല്ല. പിന്നെ വലിയ വലിയ ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അച്ചൻ ലേറ്റായിട്ടല്ലേ കൊടന്നത് സോ അപ്പോൾക്കിന് ചെലപ്പോ തീർന്നിട്ട്
അതിന്ള്ള പ്രൈസെല്ലാം ഇണ്ടേയ്ന്നൊള്ളു.
ആഹ് ന്നാലും ലാഭേന്നു. ഞങ്ങള് വിചാരിക്കും ചെയ്തു കൊറെ ചിക്കൻ പീസസും റൈസും ഇണ്ടായിന്നു.
ഉം പക്ഷെ കെഴങ്ങ് കൊറച്ച് കൂടിപ്പോയി. സംഭവം രസണ്ടേന്നു. പിന്നെ ഇപ്പൊ മന്തി മഴത്ത് മന്തി കിട്ടാണെങ്കി സീനേന്നു. പക്ഷെ പോയി കഴിക്കാ നല്ലേ?
ണ്ടാക്കിയ മന്തി
ഉം നല്ല രസണ്ടേന്നുലെ?
പക്ഷെ അതിലേക്ക് ഇത് വേണം അൽഫാം.
ആഹ് അത് വാ ക്ഷാ ഒരു ഫ്ലേവറ് അമ്മള് ഇണ്ടാക്കുമ്പോ വര്ല്ലാല്ലെ?
ആഹ് എങ്കിപീന്റെ മാങ്കോ സാഗ് എങ്ങനെണ്ടായിരുന്നു? അയ്ശരി. ക്ക് അതിലേക്ക് വേറെ കൊറെ സാധനെടും. എന്താ പറയാ ജെല്ല് ഒരു ജെല്ലി പോലെള്ള ഒരു സാനണ്ടാവൂല്ലേ? നമ്മള് ജെല്ല് വാങ്ങിട്ട് ഇതാ ക്കും. അങ്ങ് ആഹ് ആഹ് അങ്ങ ൻത്തത്ണ്ട് അതൊക്കെ ഇടണം.
ചിക്കയിലും
ആ ആ അസ് ആഹ് ആഹ് അതെനിക്ക് പറ്റൂല്ല. പക്ഷെ അയിന് പകരം ക സ്കസാണെങ്കി സെറ്റാവോന്നിലേ?
ആഹ്.
ആഹ് ജൂസ്ക്ക് കസ്കസ് ഇട്ട്കഴിഞ്ഞ അതേപോലെ പുഡിങ്ങ് ഇണ്ടാക്കണം ഇഞ്ഞി. ബ്രെഡ് ഒക്കെട്ട്ള്ള
ഞാൻ ബ്രെഡ് ആയ്ട്ട്
ബ്രെഡായിട്ട് പുഡിങ് ഇണ്ടാക്കും. പക്ഷെ എങ്ങനെയാണ്ന്ന് ആഹ് ഇൻക്ക് എങ്ങനേണ്ന്ന് അറീല്ല.
ജെല്ല് പോലെ ആയോണ്ടേ
ഉം.
പക്ഷെ അന്ന് കുറ മുന്നേ നല്ലോം ആഹ് പുതിയൊരു സംഭവേന്നുല്ലേ? ഫുള്ള് എല്ല് എല്ലാരും കുറെ സാധനങ്ങളായിട്ടത് ഇണ്ടാ ക്കി പരീക്ഷിച്ചീന്നല്ലോ?
പക്ഷെ അത്ണ്ടാക്കാ വലിയ പണിയില്ല.
ഓഹ് മറ്റേനൊക്കെ സംബന്ധിച്ച് ല്ലേ?
പുഡിങ്
പിന്നെ ബിരിയാണി വെച്ചേന്നോ?
ഇല്ല ബിരിയാണി കഴിച്ചിട്ട് കൊറേ ആയി. ഇപ്പ ഇവിടെ ഇന്ന് മന്തിയാ മന്തിയാണ് ഇണ്ടാക്കാനെള്പ്പന്നർഞ്ഞിട്ട്
ഇന്ന് പെര്ന്നാളായോണ്ടല്ലേ ഇന്ന് പെരുന്നാളായോണ്ടാഎല്ലോട്ത്തും ബിരിയാണി ആവും ചെൽപ്പോ ബിരിയാണി മന്തി നെയ്ച്ചോറ് അങ്ങനെയെക്കെയാവും പിന്നെ പിസ്സ
ഉം എന്ത് ആഹ് പിസ്സ കഴിക്കണംന്ന് കൊറേ ആയി വിചാരിക്കുന്നു
അന്നൊരീസം എന്താ ഒരു രാത്രി ങ്കി ചേച്ചിന്റെ ഒക്കെ പോയപ്പോ അപ്പം പോയിട്ട്
ആഹ്
കഴിച്ചേന്നിലേ കണ്ണേട്ടനൊക്കണ്ടായിന്നു